ഹേലോ
ഹലോ ഓ ആ കേൾക്ക്ന്ന്ണ്ട് ഞാന് വെറുതെ ഇ ഇങ്ങനെ ഇരിക്കുന്നായ കൊണ്ട് ഉമ്മ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഫോണിലിങ്ങനെ സിനിമ ഒക്കെ തപ്പുന്നതായിരുന്നു
ഏ
ആ വെറുതെ ഇ സമയം പോകണ്ടെ എന്തെങ്കിലോക്കെ ആക്കിട്ട് ക്ലാസ്സും ഇല്ലന്ന്
സിനിമക്കോ കണ്ടിരിക്കാലോ ല്ലേ
ആഹ് സിനിമണ്ടിരിക്കന്നെ അല്ലാണ്ട് വെർതേ സമയം പോകൂല്ല സിനിമ ആകുമ്പോ പി ന്നെ ഒരു സിനിമ കാണുമ്പോതന്നെ തന്നെ രണ്ട് രണ്ടര മണി
രണ്ട് മണിക്കൂറ് കഴിയും ന്നാപ്പോ ആ ടൈമ് പോയി കിട്ടോല്ലോ ഇന്റെ പരിപാടി അതന്നെണ് ഞാന് ടെലിഗ്രാമ്ന്ന് നേരാണ്ട് ഡൗൺലോഡ് ആക്കല് പ്പൊ എന്തോ ഇന്റെ ഹാക്ക് എയ്താണോ അറില്ല ടെലിഗ്രാം കിട്ടുന്നില്ല
ആ അത് ടെലഗ്രാം ഇപ്പോള് കോറച്ച് കാലായിട്ട് കിട്ടു ട്ടാണ്ടായിട്ട്ണ്ട് അത് റെഡി ആവും ജൂലൈ ആ ഒരു ഇരുപത് ഇത്രക്കെ ആവുമ്പോത്തേക്കും റെഡിയാവും ന്ന് പറഞ്ഞിട്ടുണ്ട്
അതെല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച്ഇനി ഇന്റെ താരം ഹാക്ക് ചെയതാണോന്ന്
അല്ല അല്ല അത് ഇതായിട്ടാണ് നീറ്റ് എക്സാമാണല്ലോ ഇപ്പോ
അപ്പൊ നീറ്റ് നീറ്റിന്റെ പേപ്പറ് ഇങ്ങനെ ഇതാവുന്നുണ്ടല്ലോ ലീക്ക് ആവുന്നുണ്ടല്ലോ അപ്പൊ അത് ടെലഗ്രാം വഴിയാണ് പോകുന്നത് അതോണ്ട് ഗ്രാം ഇന്ത്യയില് മാത്രം ബാൻ ചെയ്ത് വെച്ച്ക്ക
ആ അത് ശരി അപ്പൊ അത് നീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കി അത് റെഡിയാക്കും ല്ലെ ഞാന് ന്നിട്ട് അത് നെ പറ്റി ഇന്നലെ കൊറേ സെർച്ച്യ്തു അപ്പൊ എന്നിട്ട് യൂട്യൂബിലൊക്കെ പറയുന്നേ എന്താറിയോ ഇതിപ്പം ആരോക്കെ ബ്ലോക്ക് ഹാക്ക് യ്തന്നു
ആണോ അതിപ്പോ നിങ്ങക്ക് എൻ്റെതും അങ്ങനെയയിട്ടുണ്ടായിരുന്നു അപ്പ എന്റെതും അങ്ങനെ ആയിട്ട്ണ്ടായിന്ന് അപ്പോ ഞാൻ റീല് കണ്ട് അതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കേണ്ടത് എന്നുള്ള രീതി. ഇല്ലേ നമ്മക്കിപ്പോ തീരെ സിനിമ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്തായാലും പെട്ടെന്ന് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണെങ്കില്. ഇതാക്കിയാ മതി ക്രോമ് വഴി റെഡിയാക്കിയാ മതി ക്രോമില് നമക്ക്. ഒരോരോ പ്രോക്സി എന്ന് പറഞ്ഞ ഒരു സാധനം സെറ്റ്യ്യാൻ പറ്റും. അപ്പം അതില് ടെല അല്ല അല്ല ക്രോമിൽ സെർച്ച് ചെയ്യാം ഒരു ഒരു എന്തോ സെർച്ച് ചെയ്യുന്ന എനിക്ക് ഓർമ്മയില്ല എന്തോ ഒരു പ്രോക്സിയാണ് ടെലഗ്രാം പ്രോക്സി അപ്പൊ ഒരു പ്രോക്സിന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനാണ് അതൊരു ലിങ്ക് ആണ് അപ്പോ അതിലൊരു വരും ടെലഗ്രാം പ്രോക്സിന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്ന് കുറേ ലിങ്കുകൾ ഉണ്ടാവും ഇപ്പൊ നിലവിലുള്ള ലിങ്കുകൾ പ്രോക്സിന്ന് പറയുന്നത് ഒരു ലിങ്ക് സെറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ആഹ് ലിങ്ക് തൊടുമ്പോ നമ്മള് ടെലഗ്രാമിലേക്ക് പോകും. എന്നിട്ട് എന്താവും ഇത് ആഹ് കണക്ട് ചെയ്യട്ടെ എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ നമ്മള് കണക്ട് കൊടുത്താല്. ആഹ് ലിങ്ക് നമ്മളെ ടെലഗ്രാമില് കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും. അത് കിട്ടും ടെലഗ്രാമ് കിട്ടും അങ്ങനെ
വെറുതെ ഇരിക്കല്ലേ അതാണപ്പോ ഫിലിം കണ്ട് കണ്ട് ഇപ്പോ ടെലഗ്രാമ് തട്ടിയിട്ട് ഒരു സമാധാനം ഇല്ല.
ആഹ് മാത്രല്ല ഇപ്പൊ യൂട്യൂബിലൊന്നും നമ്മൾക്ക് എല്ലാം വിചാരിച്ച സിനിമകൾ കിട്ടുന്നില്ല എ തന്നെ എല്ലാത്തിന്റെയും ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രേയുള്ളൂ. ഫുള്ളായിട്ട് കിട്ടൂലല്ലോ.
ഇറങ്ങിണ്ടല്ലോ തമിഴ് ഇറങ്ങയല്ലൊ നമ്മുടെ ഐശ്വര്യലക്ഷ്മിയുടെ അത് ടെലഗ്രാമിൽ വന്നോ എന്ന് ആർക്ക് അറിയാം തിയേറ്ററിൽ ഇറങ്ങിണ്ടല്ലേ.
ഉം എനിക്ക് അറിയില്ല ഞാന്‌ ഇന്നലെ നോക്കിയേ ഞാൻ തമിഴും ഹിന്ദിയും കാണല് കുറവാണ് ഞാൻ ഇംഗ്ലീഷും മലയാളവാ കാണാ ഹിന്ദി കാണുന്നത് എനിക്ക് തീരെ ഇഷ്ട തന്നെ.
ആഹ് തമിഴ് ഞാൻ കാണാറുണ്ട് അപ്പോ എനിക്ക് ആഹ് കുട്ടിയെ ഒരു ചെറിയ മോളതൊക്കെണ്ട് നല്ല രസാത്. പിന്നെ മലയാളത്തില് ഇപ്പോ ഏതൊക്കെയാ ഏതൊക്കെയോ റീല് ഇങ്ങനെ കാണാം കാണുമ്പോ ടെലഗ്രാമില് സെർച്ച് ചെയ്യും ആഹ് ഫിലിം അതിലുണ്ടോന്ന്.
ആണോ ഞാൻ പിന്നെ ആഹ് ഇംഗ്ലീഷന്നെയാണ് അധികം കാണാ നമുക്ക് എന്താ വെച്ചാല് ഈ പ്രേതം സിനിമകള് അങ്ങനത്തെ കാര്യങ്ങളൊ ഇംഗ്ലീഷിലാകുമ്പോ ആണ് കൂടുതൽ രസം ഇണ്ടാവ മലയാളത്തിലാകുമ്പോ രസ
കുറച്ച് ഒരു മലയാളം ഒരു സുഖോം ഇല്ല മലയാളം ഇംഗ്ലീഷ് അല്ല ഇപ്പൊ വെറുതെ തീരെ രസവില്ല മലയാളം പണ്ടൊക്കെ പിന്നെയും ഒരു പേടിയുണ്ടായിരുന്നു.